എന്തല്ലാ വിശേഷം?
ഓഹോ സുഖം തന്നെയാ അവിടെയോ?
പരമസുഖല്ലേ?
അപ്പ എന്തോ സുഖക്കൊറവുണ്ട്
ആ പരമസുഖത്തില് കടപ്പുണ്ട്ന്ന് അത് ഞാൻ അങ്ങനെ പറയുമ്പോ നെനക്ക് മനസ്സിലാക്കാലോ
അതെ
എന്തോ ഒരു പ്രശ്നം അവടെ കെടപ്പുണ്ട്ന്ന്.
അതെ എന്തൊക്കെ? വീട്ടിലൊക്കെ ആരൊക്കെണ്ട്?
വീട്ടിലാരക്കെയുള്ള്ന്ന് നിന്നോട് നൂറ് തവണ പറഞ്ഞന്ന്ക്ക് ഇഞ്ഞി ഞാൻ പറഞ്ഞരില്ല. ആ നീ യേ അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ
ഉം ല്ല
പറഞ്ഞിക്ക് അത് മറന്നു പോയി പിന്നെ വേറെന്തൊക്കെയാ? അല്ല വേറെന്താ വിശേഷം?
സുഖം സുഖകരം ശാന്തം
സുഖം സുഖകരം പിന്നെ ഭക്ഷണം ഒക്കെ കഴിച്ചാ?
ഉ ഏ
രണ്ട് മണിക്കെ ആകും കഴിക്കാൻ
രണ്ട് മണി ആവൂല്ലേ? ഓ ശരി ശരി. ന്നാ ഭക്ഷണൊക്കെ എടുത്ത് വെക്ക് ഞാൻ അങ്ങട് വരാൻ നോക്കാം.
അൽ
എന്താണന്ന് വരണോ വരണ്ടേന്ന് ആദ്യം നോക്കട്ടെ. കേട്ടിട്ട് വരാം.
ആയിക്കോട്ടെ ആയിക്കോ ഇവിടെ എന്താപ്പോ ഇന്നിവിടെ ചിക് ചിക്കൻ കറിയുണ്ട്. ചോറുണ്ട്. ചമ്മന്തി ഉണ്ട്. പപ്പടൊണ്ട്. തോരനൊണ്ട് വന്നോളൂ.
എനിക്ക്അതില് വേണ്ടത് രണ്ട് രണ്ട് സാനം മതി മൂന്ന് സാനം മതി. ആ ഹാ ഹാ അതെ അതെ
പപ്പടോ
ഞങ്ങള് നിനക്കറിയാലോ പപ്പടം. അതെ എനിക്കാ മൂന്ന് സാനം മതി. ചിക്കനൊന്നും ഇൻക്ക് വേണ്ട. എന്തിനാണ് ചിക്കനൊക്കെ
അതെ. പിന്നെ നല്ല കടുമങ്ങച്ചാറുണ്ട് എൻറെ അമ്മ ഉണ്ടാക്കിയെ
വൗ പിന്നെ എന്തോന്ന് വേണം.
അതെ
അമ്മന്റെഒരു കൈപ്പുണ്ണ്യം നമുക്ക് ആസ്വദിച്ചറിയാലോ
അതെ ഭയങ്കര പാത്രം കഴുകല്ലാണല്ലോ?
ആടാ ഭയങ്കര പാത്രം കഴുകല്ലാ ഇന്ന് നിക്ക് കൊറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിച്ച്. ആ ന്നൈ കൊറച്ച് കുറച്ച്ഫ്രണ്ട്സിനൊക്കെ വിളിക്കാനുണ്ടായിരുന്നു. അപ്പൊ കൊറച്ച് പാത്ര അവടെവെച്ച്
ആയ്
ഉം. ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടല്ലേ ബാക്കി കാര്യം ഉള്ളൂ.
അത് അത്രള്ളൂ.
അത് അത്രേള്ളൂ. അതെ ഈ ഇടെ ആയിട്ട് ഫ്രണ്ട്സിനെ വിളിക്കല് കുറച്ച് കൂടുതലാണെന്നുള്ള പരാ- അതി അവടെ അല്ലല്ലാ എന്റെ ഇക്കക്ക്.
ഉം ഇടായിട്ട് ഫ്രണ്ട്സിനെ വല്ലാണ്ടങ്ങ് വിളിക്കുന്നുണ്ട് എന്നുള്ളൊരു പരാതി
ഹ്ഹ്ഹ്ഹ്
ആഹ ഏതായാലും പേടിക്കണം പേടിക്കണം. എ യാലും അല്ല എന്തായാലും. പിന്നെ രണ്ട്, മൂന്ന്ദിവസം ഫ്രണ്ട്സിനെ ഒന്ന് വിളിക്കോട്ടെ. എന്നിട്ട് ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ.
അതെ അതെ ന്നെ കൊണ്ട് അതൊക്കെയല്ലേ പറ്റൂ.
അതെ അതെ. ഇന്ന് ക്ലാസ്സ് പോയില്ലാ.
ഇന്ന് ക്ലാസ്സ്തുടങ്ങിയില്ല. ഞങ്ങക്ക് ഈ മാസം പകുതിക്ക് തൊടങ്ങൊളൂ
പക് തി തൊടങ്ങള്ളൂല്ലേ
ആഹ
അത് ശരി. ട്രൈഡ് ചെയ്ത് പഠിക്കാൻ താല്പര്യണ്ടാ
ഇല്ല
ഇഷ്ടല്ലാ?
ആഹാ
ആന്താ ഇഷ്ടപ്പെടാതിരിക്കൻ എന്താ കാരണം?
പ്രത്യേകിച്ച്കാരണം ഒന്നുല്ലാ പ്രത്യേകിച്ച് കാരണം ഒന്നുല്ല
അത് ശെരി. അപ്പൊ ക്യാഷ് വേണ്ടാന്നർത്ഥം. അല്ലേ
അല്ല. അങ്ങനെയല്ല, അങ്ങനെയല്ല
പിന്നെ എന്താ
ഓരോരോ മൂടിനൻസര്ച്ച്.
ഓ മൂടിനൻസര്ച്ച്ന്നല്ല ഇതൊക്കെ നല്ലണം പിന്നെ ഏൺ ചെയ്ത് നല്ല സ്കില്ല് വർക്കല്ലേ എന്താ ചെയ്ത് കൂടെ.
ചെയ്ണേല് പ്രശ്നൊന്നുല്ല.
ആഹ പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു പതിനായിരം രൂപയാണ് കി വരുന്നേ.
ആഹ്
ഫീസ് വര്ന്ന ന്നെതിപ്പം പഠിക്കണെങ്കില് എ എത്രയും രൂപ ന്നമ്മൾ കൊട്ക്കണം പൊർത്ത് ന്നമ്മള് കൊട് ക്കണമെങ്കില് ന്നമ്മള് ഒരു നാല്പതിനായിരോം അമ്പതിനായിരം ഒക്കെ കൊടുത്തിട്ടാണ് ന്നമ്മള് പഠിക്കിന്നെ.
ആഹ്
ഇവിടെ ന്നമക്ക് വളരെ കുറഞ്ഞ ഫീസിലാണ് അവര് പഠിപ്പിച്ചര്ന്നത് പിന്നെ ന്നമ്ക്ക് സ്വന്തായിട്ട് അക്കാദമി- എല്ലം സ്റ്റാർട്ട് ചെയ്യാ ട്യൂഷൻ ടീച്ചറാ വാം. പിന്നെ ന്നമ്ക്ക് ഇതിനത്ത് ഒരു ജോയിംങ്ങ് വന്നിട്ട്ണ്ടെങ്കിൽ ആ സ്പോർട്ടിൽ മൂവായിരം രൂപ ന്നമ്ക്ക് കിട്ടും. അങ്ങനൊക്കെ ഒരുപാട് ഗുണണ്ട് നല്ല സ്കില്ല് ജോലിയാണ്. ഏത് ജോലിന്റെ കൂടിം ന്നമ്മക്ക് ഇത് ചെയ്യാം ഇതിനായിട്ട് ന്നമ്മള് സമയം സ്പെൻ- വേണ്ട വേറെ.
ആ
അപ്പൊ എങ്ങന്യാ?
പറ ആഹ് പറയാം.
മ് മ് അയ്ക്ക്യോട്ടെ അയ്ക്ക്യോട്ടെ.
അങ്ങനൊക്ക്യേണപ്പൊ.
അമ്മേനോട് പറഞ്ഞ് കൊട്ക്ക്ട്ടോ അമ്മ ഏതായാലും വീട്ടില് ചുമ്മാ ഇരിക്യല്ലേ.
ഉവ്വ്
ആഹ് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ക്യാഷ് ണ്ടായി ക്യോട്ടെ കയ്യില്.
അതെ
പിന്നെ നീയ്യൊക്കെല്ലാള് മമ്മീ അത് വേണം ഇത് വേണംന്ന് പറയുമ്പോ എന്തേ ലൊക്കെ വാങ്ങിത്തരാണ്ടേ ബഹളല്ലേ. ഒരു ഡ്രസ്സ് ഷോപ്പ് പോയാ നിനക്ക് വേണ്ടാത്ത സാനംണ്ടോ?
അമ്മീ അത് ഇത് ഇനിപ്പോ ഒരു കല്യാണം വന്നാല് അയ്യോ എന്തൊരു ബഹളം. അന്ന് നിന്നെ ഞങ്ങള് കെട്ടിയിടാൻ പെട്ട ഒരു പാട്. നീ കുഞ്ഞില് മുതലേ നിനക്ക് അതാണ് ശീലം. വൽതായപ്പം മാറാ. അതൂല്ല വൽതായെപ്പം പിന്നെ അതിനെക്കാട്ടി സ്ട്രോങ്ങ് ആയക്കാ ചെയ്
എന്ത്യ്യാനാ?
എന്തേയ്യാനാ? ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യല്ല ഇനിപ്പ ങ്ങനെയൊക്കെ ആയി തീർന്ന്.
ട്ടെ
ഇനിയിപ്പോ കെട്ട്യോൻ മാറ്റിയെട്ക്കട്ടെ സ്വഭാവൊക്കെ.
ഏഹേ ഹേ ചട്ടയിലെ ശീല ചട്ടയിലെ ശീല ചുടല വരെന്നാൺല്ലോ.
അതെ കിട്ട്ന്നില്ലാന്നാ.
ആഅല്ല കെട്ട്യാലും ഇങ്ങൻ തന്നെ ക്യായിരിക്യുന്ന്
അങ്ങൻ തന്നെങ്കിൽ ഇതിന്ന് പറ്റുന്നവന് കെട്ടി കൊണ്ട് പൊ
അതെ ഞാൻ പെണ്ണ് പെണ്ണാനാണ് വര്മ്പം ഞാൻ ചോയ്ക്യും ന്നെ ന്നെ മായ്രി വേണം പറ്റുന്നുണ്ടെങ്കി നിന്നാതി അങ്ങനെ നിക്
പറ്റ് അതെ പറ്റ്ന്ന്ണ്ടെങ്കി കെട്ടീക്കൊ അല്ലെ ഞാൻ ഇവിടെ തന്നെ നിന്നോ
അതെ
മ് അത് നടക്കും.
അതെ
എന്താണ് വല്ല പ്ലാനുണ്ടോ പ്പൊ നോക്കുന്നുണ്ടോ?
ഏത്ത്
മേരേജ്
ഏയ്
പഠിച്ച് ജോലിയാവട്ടെട്ടോ ന്നിട്ട് ന്നോക്ക. ചുമ്മാ അങ്ങട് കെട്ടീട്ടെ കാര്യാല്ല ആ.
നമ്മുക്കൊരു സ്കില്ല് വേണ്ടേ?
അത് വേണം.
ആ അത് ഏറ്റെടുത്തിട്ടാലോയ്ച്ചാ മതി. അപ്പൊ ഞാനും അമ്മെക്കെ ഒരു പയ്യനണ് കൊണ്ടത്തരും. അപ്പൊ കഴുത്തണ്ട് നീട്ടി കൊട്ക്ക. കഴ്ത്തിന് കൊർച്ചുടി നീളം വെപ്പിച്ചോ അപ്പോത്തിന്. ഇവടെ ഇവടന്ന് നീട്ട്യാൽ അവടെത്തണം.
ഓക്കെ.
ആഹ് ഇപ്പ നിനക്കിപ്പത്രെക്കെല്ലെ ചെയ്യാപറ്റുള്ളൂ.
നിക്കതൊക്കെ ചിയ്യാൻ പറ്റ് ത്തുള്ളൂ
ഉം പിന്നെന്താ മഴെണ്ടോ?
മഴ ഇപ്പങ്ങനെ തൂവി നിക്കിന്നിണ്ട്.
ഉം ഉം ഉം ഞാൻ നിന്നങ്ങട്ട് വിളിക്കാ വിചാര്ച്ച് പ്പഴേക്കിനും ഇങ്ങിട്ട് വിളിച്ച് ലേ
യാസ് ഞാൻ ബുദ്ധിക്ക് കൾച്ചു ഇല്ല ഇല്ല, ഇതേപോലെനിക്ക് മെസ്സേജയ്ക്ക്വെല്ലാരും വിളിക്കട്ടെ ഞാൻ അവരക്കെട്ട് വിളിക്കും.
അഡ്ഡി പൊളി
നമ്മൾ ബുദ്ധിക്ക് കളിക്കണം അല്ലെങ്കി നമ്മള് വെറും മൊണ്ണെയി പോവും.
അത് ശെരി അത് ശെരിയാ. ഇതുപോലെ ബുദ്ധിക്ക് കളിക്കിന്ന ആളാണ് നമുക്ക് ട്രൈഡില് വേണ്ടേ. നന്നായിട്ടേൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനൊരു ഡീറ്റേയ്ലൊക്കെ പർഞ്ഞെരാട്ടോ.
ഓക്കെട്ടോ.
വല്ലാതിട്ടോ ആഹ് ഇനി അമ്മെ സീരിയസ്.
ഓക്കെ.
ഉം പിന്നേ
ആ
ന്താണ് മമ്മി പറിന്നെ മമ്മിന്റെ ബഹളൊന്നും കേക്കാല്ലല്ലോ?
ഓ ഇവിടെയുണ്ടല്ലോ.
അട്ത്തിണ്ടോ?
ഇല്ല്യ
ഇന്താ ചെയ്യുന്നേ?
അവിടെരിപ്പൊണ്ട് ഫോണിലും കളി
ഓ ജോല്യൊക്കെ കഴിഞ്ഞ് ലേ
ഉവ്വ്
എന്തായ് രാവിലെ മമ്മീനെ ഹെല്പെയ്തൊട്ത്തെ?
അടിച്ച് വാരി തൊടച്ചു കൊടുത്തു.
ഓ പെമ്പിള്ളേരുടെ ഒരു ട്രൻഡ് അടിച്ചു വരാ തൊടക്ക. പഴേകാലം മുതലേള്ളൊരു ട്രെൻ്റാണത്. അയിനൊരു മാറ്റോല്ലലേപ്പഴും.
നൊ
പഴേ ആജാരം തന്നെ അതിനൊരുമാറ്റല്ല പഴേ പല പല ട്രെൻഡും മാറി പക്ഷെ പെൺപിള്ളേർക്ക് ഇള്ള ജോലിക്കിള്ള ട്രെൻഡ് മാറീല്ല
ഇല്ലെന്നെ എന്താ ചെയ്യാനാ ശീലം ആയിപ്പോയില്ലേ
എന്റെ കുഞ്ഞുനാൾ മുതലേള്ളൊരു ട്രെന്റാണത്
അടിച്ചു വാര്യ തൊടക്ക കുളിക്യാ കേടാകാ ജോലി കയിഞ് അതെ അതോ അതെടുത്താലോ നമ്മൾ ഭയങ്കര ഹീറോ ആയി ഓ അടി ലിച്ച വാരി തോടച്ച് എന്തോകയാണ് ഉം ഹ് അതിപ്പോരു പനി പിടിച്ചാലും വേഗം അടിച്ചു വാരി തോടച്ച് കിടന്നാലേ സമാധാനംണ്ടാവുള്ളു
അതെ
അത് നമ്മളെ ജോലി ആയി പോയി
അക്
ഇങ്ങനെ ഏതായാലും നോക്ക.
അതെ എന്തുട്ടാ കറിവച്ച
ഉം
എന്താ കറിവചെ?
കറി ബീഫ്ണ്ട് വെണ്ടക്കണ്ട്. എനിക്ക് വെണ്ടക്കീ ഉണക്കമീനു ആണ്.
എനക്ക്ഷ്ട്ടാ ഒണ-
എനിക്ക് അതി ഇഷ്ടം ബീഫ് ഇഷ്ടല്ല എനിക്ക്‌ നാടൻ ഫു ടിനോടഷ്ട്ടം ച് ചമ്മന്തി ഇഷ്ട്ടാണ് പക്ഷെ ചമ്മന്തി എനിക്ക് ഒരാള് അരച്ച് തര്ണതാ ഇഷ്ടം ന്തിഅരക്ക്‌നത് ഇഷ്ടല്ല
വളരെ നല്ലൊരു ഇതാണത്
അതൊരു ഇതന്നെയാണ്.
ഇതിനെ നമ്മൾ വേറെ പേരിലെല്ലാം വിളിക്കും ഉം.
ഹ് ഹ് വേറെരാൾ അരച്ച് തന്ന ഇഷ്ടപ്പെടുന്നത് ഒരു നല്ലൊരു സെറ്റപന്നെആ ണ്
അതെ
എന്തായാലും നമുക്ക് പിന്നെ വിളിക്കാട്ടോ. കാര്യങ്ങളൊക്കെ പറയാ ശരി മോളു ആ